ഹലോ കേക്ണ് ണ്ടോ
ആഹ് കേക്കുന്നുണ്ട് പർഞ്ഞോ
ഉം പിന്നെ ചായൊക്കെ കുടിച്ചോ
ചായ കുടിച്ചു
എന്തായിരുന്നു കഴിക്കാൻ
ആഹ് ചായയ്ക് പ്രത്യേകിച്ചു ഒന്നുംല്ലായിരുന്നു ചായന്നയായിരുന്നു കുടിച്ചത് ഇനിപ്പ രാത്രിതെയ്ക്കു എന്തെങ്കിലും കഴിക്കണം എന്ത് രാ ഫുഡ് എല്ലാം ഉണ്ടോ അത് വെക്കോണോഞ്ഞി
ഞാന് മീന് വാങ്ങിക്ക്ണ് ഇനി അത് മീൻ മുറിക്കണം മത്തി കിട്ടിരുന്നു പിന്നെ ഏഹ് അത്ണ്ടാക്കണം ബാക്കിയൊക്കെണ്ട് അതു മാത്രല്ലൂ ഇനി ആക്കാൻ
ആണോ് ഏഹ് മീനെങ്ങും കി ട്ടുന്നുണ്ടോ അവിടെ ഇവിടെൊക്കെ ഭയങ്കര പാടാ മീനൊക്കെ കിട്ടാ ഇപ്പോ
ആഹ് അതെ ഇപ്പ ഇത് തുടങ്ങിയല്ലോ ആ ട്രോളിങ് തുടങ്ങില്ലേ അപ്പം മത്തിക്കൊക്കെ വെല മുന്നൂറ്റി അറുവത്
അത്രേണ്ടോ
ഉം ഇന്നലെ വേറൊരു മീ കറ്റില മീനൊക്കെ ഇന്നലെ നാന്നൂറായിരുന്നു
അയ്യോ നല്ല റേറ്റ് ഉണ്ടല്ലോ
ഉമ നല്ല റേറ്റ്ണ്ട്
ഉം
പിന്നെ കുഞ്ഞുണ്ട് കുഞ്ഞിന് കുഞ്ഞിന് മത്തി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പിന്നെ വാങ്ങി രണ്ടര
ഓഹ് ഓഹ് ഓഹ് ഓഹ് മത്തി നല്ല കാൽസ്യള്ള മീനുആണ്
അതെ
വീട്ടില് ഒരു കു ഓ കുഞ്ഞും ഓ പിന്നെ വേറെ ആരൊക്കെയുണ്ട്
അമ്മ അച്ഛൻ അനിയത്തി ആഹ് അവിടെയോ ആഹാ മക്കള് ഇപ്പൊ കല്യാണം കഴിഞ്ഞതേള്ളു അല്ലേ
അല്ല മൂന്ന് വർഷായി കല്യാണം കഴിഞ്ഞിട്ട്. അയ്നി കൊറ്ച്ച് ഹെൽത്ത് ഇഷ്യൂസ് സും കാര്യങ്ങളൊക്ക ആയിട്ട് ട്രീറ്റ്മെൻറ് നടന്നോണ്ടിരിക്ക്യാണ്. ചേട്ടന്റെ അമ്മ ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരു ആറേഴു മാസം കല്യാണംഴിഞ്ഞ് ആറേഴ് മാസം കഴിഞ്ഞപ്പൊഴേക്ക് അമ്മിം മരിച്ചു.
ഓ ഓ
ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രേ ഒള്ളു.
ആ ശരി ശരി.
ഹസ്ബൻഡ് പൊറത്തായിരുന്നു. എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ക്കെ ഉണ്ടായതുകൊണ്ടും എന്നെ നോക്കാൻ വേറെ പ്രത്യയിച്ച് അങ്ങനെ ആരും ഇല്ലാത്തത് കൊണ്ടും. ചേട്ടൻ ആ നിർത്തിയിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന് ഓട്ടൊ ഓടുന്നു.
ഓക്കെ. ജോല്യാെ. ഇങ്ങള് ജോലി ചെയ്യുന്ന്ണ്ടൊ.
ചെയ്തോണ്ടിരുന്നേ ആ ഐ ടി ആയിരുന്നു. ആ പറഞ്ഞില്ലെ ഹെൽത്ത് ഇഷ്യൂസ്. അങ്ങനെ നിർത്തിയതാണ്. നി ട്രീറ്റ്മെന്റ് കൊറ്ച്ചോസം കൊറ് ച് നാളും കൂടി ഉണ്ട്. അതും കൂടി ഒന്നും കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് തിരിച്ച് കേറി പോണം. നമ്മളും ഇനി പതുക്കെ പഴേ ഫീൽഡിലോട്ട് പോണം.
ഉം അപ്പൊ നാട്ടില് നിക്കുമ്പം അപ്പൊ ഒറ്റക്കാവൂലെ. നിങ്ങളെ ഭർത്താവ് പോയിക്കയിഞ്ഞാ.
ആ ഹസ്ബൻഡറ് പോയ ഞാൻ ഒറ്റിക്കാവും. പക്ഷെ ഞാനും തിരിച്ച് ഞാൻ വർക്ക് ചെയ്തോണ്ടിരുന്നിടത്തോട്ട് തന്നെ ട്രൈ ചെയ്തോണ്ടിരി യ
അതെ അതെ ആഹ്
അതാവും. ആ അതെ അതെ അതാകുമ്പ് ഓസ്റ്റലിൽ നിന്നിട്ട്
ആഹ്
ആ വർക്ക് ചെയ്യാലോ. ഇവിടുന്ന് ഒരു മൂന്നാല് മണിക്കൂറുണ്ട് ട്രെയിനില്.
ആഹ്
അപ്പൊ പിന്നെ അവിടെ വർക്ക് ചെയ്യാം ഹോസ്റ്റലി നി ക്ക്യാം വർക്കെയ്യാം. ഹസ്ബൻഡ് വരുന്ന സമയം ആവുമ്പൊ അവിടുന്ന് ഇങ്ങ് വന്നാമതി അല്ലെങ്കിൽ മാ ഈ മാസത്തി വന്നാ മതിയല്ലോ. വീടൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാനൊക്ക
ആ കൃഷിയൊക്കെ ഇണ്ടോ.
ഇവെടെ കൃഷിയില്ല. ചെടികളുണ്ട്. പിന്നെ ഞാൻ ഹോസ്പിറ്റലില ആയിരുന്ന സമയത്ത് മിക്ക ചെടികളും കൊറേക്ക അങ്ങ് പോയി. ഒന്ന് രണ്ട് വെട്ടം അഡ്മിറ്റ് ആവെണ്ട സിറ്റുവേഷൻ ഒക്കെ വന്നിട്ട്. പിന്നെ കൊറ്ച്ച് ബെഡ് റെസ്റ്റ് ഒക്കെ വന്നിട്ട്. ചേട്ടൻ തന്നെ ആകുമ്പോ പുളിടടുത്ത് അതും കൂടി ചെയ്യ്ന്ന് പറയാന്.
ഉം അതെ അതെ. എല്ലാം കൂടി ചെയ്യാനായിട്ട് പറ്റൂലല്ലൊലെ.
അപ്പൊ പിന്നെ അങ്ങനെ കൊറേ ചെടി പോയി. ഇനിയിപ്പോ ഞാന് ഒന്ന് ഓക്കെയായിട്ട് വേണം എല്ലാം എനിക്ക് സീറ്റ് സെറ്റ് ആക്കി എടുക്കാൻ.
ആ ഇപ്പൊ വിശ്രമത്തിലാണോ.
ഇപ്പൊ ആ അത്രക്ക് റസ്റ്റില്ല. അന്നാലും. ആ വീട്ടില് എല്ലാ കാര്യങ്ങളും വീട്ടില് കുക്കിങ് എല്ലാം ചെയ്യും. ചേട്ടൻ ഹെൽപ്പെയ്യും കൊറ്ച്ചൊക്കെ ഭയങ്കിരിച്ചിരി പാടുള്ള തേങ്ങാ തിരിങ്ങൽ അങ്ങനെ അങ്ങനെയുള്ള കൊറ്ച്ച് കാര്യങ്ങളൊക്കെ ഒണ്ടല്ലോ.
ആഹ്.
അതെക്കെ ഹെൽപ്പെയ്യും അല്ലാതെ നിന്നുള്ള പാചകങ്ങളും. ജസ്റ്റ് അങ്ങനൊക്കെ ഒള്ളത് മാത്രം ചെയ്യും.
ഉം എന്ത് ആഹ് എന്ത് പാചകം ചെയ്യാനാ ഇഷ്ടം കറികളിലൊക്കെ.
എനിയ്ക്ക്യ്. എന്ക്കി അങ്ങനൊന്നുല്ലാട്ടോ ഞാൻ വെജ്ജും നോൺ വെജ്ജു എല്ലാം. ഒരേ പോലെ തന്നെ വെയ്ക്കും ചേട്ടന് നല്ല നിർ ബന്ധാണ് വെജ്ജ് ആണെങ്കി നോൺ വെജ് ആണെങ്കിലും എന്തെങ്കിലും ഒരു ഐ റ്റെങ്കിലും വെജ്ജ് വേണോന്ന്.
ആഹ്.
അപ്പ് ആഹ് അപ്പൊ പിന്നെ.
ഉം എല്ലാം വെക്കണോ ഉം.
മീൻകറി ഒണ്ടാവും ഒഴിച്ച് കറി എന്തെങ്കിലും ഒണ്ടാവും. മെഴുക് വരട്ടി എന്തെങ്കിലും ഒണ്ടാവും അച്ചാറ് പിന്നെ മസ്റ്റ് ആയിട്ടൊണ്ടാവും.
ആഹ്.
അതു കൊണ്ട് അതും പിന്നെ അച്ചാറ് സ്ഥിരം ഉപയോഗിക്കുന്ന ആയോണ്ട്. അതിനെ. കൊറ്ച്ചൊന്ന് ഹെൽത്തി വേർഷന്ലോട്ടൊക്കെ കൊണ്ടുവന്നൊക്കെയാണ് അതിന ക്കി വെക്കുന്നത് എനിക്കി കഴിച്ചൂട ഹസ്ബന്റിന് വേണ്ടീട്ട് മാത്രം എണ്ണ അധികം. ചേർക്കാതെ അങ്ങനെ ഇങ്ങനെയൊക്കെ വിനാഗിരിയോന്നും ചേർക്കാതെക്കെ.
ഉം അതാ നല്ലത്.
ഉം അങ്ങനെ. ഞാൻ ഓ രണ്ട് മൂന്നെട്ടം ആശുപത്രിയിലൊക്കെ ആയിരുന്ന സമയത്തും ഓൾമോസ്റ്റ് അറിയാലോ അഡ്മിറ്റ് ആ ക്കും അറിയുന്ന സമയത്തും ഇവിടെ വരുമ്പം ചേട്ടന് പാടാവരുതെന്ന് വിചാരിച്ചിട്ട് പോവുന്നെന് നുമ്പ് ഇങ്ങനെ രണ്ട് മൂന്ന് ടൈപ്പ് അച്ചാറൊക്കെ ഇട്ട് ഫ്രിഡ്ജില് സ്റ്റോറ് ചെയ്ത് വെച്ചിട്ടൊക്കെയാ പോയാ.
ഏഹ്
എനിക്ക് പൊടിയിരി ക്കഞ്ഞി അങ്ങനുള്ള കാര്യങ്ങളായിരുന്നു പക്ഷെ ചേട്ടന് ചോറാണല്ലോ അല്ലല്ല എനിക്ക് ഇംഗ്ലീഷ് മരുന്നാ. ചെറിയ കൊടല്ന്റെ അസുഖായത് കൊണ്ട് നമുക്ക് ഫുഡ് ഭയങ്കരായിട്ട് ആഹ് സമയത്ത് പറ്റില്ല.
ആഹ്.
അപ്പോ.
ഉം.
അതു കൊണ്ടിട്ട് എനിക്ക് ലൈറ്റ് ഫുഡായിരുന്നു കഞ്ഞി ഓട്ട്സ് അങ്ങനെയൊക്കെ ഒള്ളതേ.
ഉം.
ചേട്ട്ന് ഓഹ് ചോറും അങ്ങനെയൊക്കെ കഴിയ്ക്കുമ്പോ ചോറും ഒരു മെഴുക് വരട്ടി അച്ചാറും മതി ച്ചാറും കൂടി ക്കൊണ്ടെങ്കിലേ.
ആഹ് അതെ അതെ അതെ.
അപ്പങ്ങനെ സ്റ്റോറെയ്ത് വെച്ചിട്ട് പോയി പക്ഷെ ആ ഹോസ്പിറ്റലിന്നൊക്കെ വന്നപ്പോ ചേട്ടന് ഭയങ്കര ഉപകാരമായിരുന്നു അതൊക്കെ.
ആഹ്.
അങ്ങനെ.
പിന്നെ.
കേട്ട്ല്ല.
എന്താ പഠിച്ചേ അപ്പോ?
ഞാൻ എഞ്ചിനീയറിംഗ്
ആഹ്
കമ്പ്യൂട്ടർ എഞ്ചിനിയയർ
ആഹ് ശരി ശരി ശരി ശരി പിന്നെ സിനിമക്കൊക്കെ പോവോ
ഉം സിനിമയ്ക്കൊക്കെ പോകും ഞങ്ങക്ക് രണ്ടുപേർക്കും ആ നല്ല ക്രേസ് ആണ് സിനിമ പാട്ട്
ആഹ് ലാസ്റ്റ് കണ്ടത്
ലാസ്റ്റ് ദൃശ്യം ത്രീയാണ് കണ്ടത്
ആഹ് ഞാനും
പിന്നെ മറ്റേ സൂര്യയുടെ ക കറുപ്പ് കുറെ നാളായില്ലേ സൂര്യയുടെ ആ സിനിമ ഇറങ്ങിയിട്ട് അതും പോയിരുന്നു പിന്നെ ഒന്നും കാണാൻ പറ്റിയ അത്ര നല്ല റിവ്യൂ ഒന്നും പിന്നെ കണ്ടില്ല
ആ അതെ അതെ അതെ എനിക്ക് പിന്നെ സമയം കിട്ടുന്നില്ല പിന്നെ ദൃശ്യം ആ കാണണംന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാ
എന്ത് എന്ത് പറ്റിയതിൽ വർക്ക് ചെയ്യുന്നുണ്ടോ
ഇല്ല കുഞ്ഞിന്റെ കൂടെ തന്നെ ഇപ്പം ഉം ആ അതെ അതെ അതെ മൂന്ന് വയസ്സെങ്കിലും ആവട്ടെന്ന് വിചാരിച്ചു
ഓ ഓ ഓ ഇവിടെയും ദൃശ്യം ഇറങ്ങിയിട്ട് കാണോന്ന് വെച്ചിരുന്നിട്ട് ടിക്കറ്റ് ഒന്നും കിട്ടാതെ അവസാനം ചേട്ടൻ വിളിച്ച് പറഞ്ഞു പന്ത്രണ്ട് മണിക്ക് ഷോ ഉണ്ട് ബുക്ക് ചെയ്യട്ടെന്ന് ആ പന്ത്രണ്ട് മണിക്കുള്ള ഷോ എന്ന് പറയുപോ പിന്നെ എപ്പ വന്ന് കെടക്കാനാ വേണ്ടാന്ന് പറഞ്ഞ് നിന്നിട്ട് അവസാനം എട്ട് മണിക്ക് ബുക്ക് ചെയ്ത് പന്ത്രണ്ട് മണിക്ക് പോയി
ഉം ഉം രണ്ടു പേര് ആവുമ്പോൾ മാത്രം ആവുമ്പോൾ നല്ല രസമാ
അ പക്ഷെ അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചത് ഇവിടെ രാവി ഇല്ല ഉച്ചയാ രാവിലെ പുറത്തിരിന്നിട്ട് ഞങ്ങള് ബാൽക്കണിയി ഇരുന്ന് ഡിസ്കസ് ചെയ്തൊണ്ടിരിക്ക അപ്പൊ അപ്പുറത്തെ വീട്ടിലവര് ഇങ്ങനെ കൊച്ചു പിളളാരുണ്ട് അപ്പൊ ഇങ്ങനെ കേട്ടിട്ട് ട്ട് പറഞ്ഞോ ഇങ്ങനെ സിനിമയ്ക്ക് പോകവാണോന്ന് ചോദിച്ചാ ദിശൃം എന്നൊക്കെ പറഞ്ഞപ്പോൾ പിള്ളേർക്ക് ഒരു ഹരമാണല്ലോ പിന്നെ ഇവര് വീട്ടിൽ ചെന്നിട്ട് അവരുടെ അമ്മയുടെ അടുത്ത് വ വഴക്ക്
ആഹ്
ഒ അവരുടെ അമ്മ പറഞ്ഞ് പറ്റത്തില്ല അങ്ങനെ നന്നൊക്കെ പറഞ്ഞ് അപ്പൊ പിന്നെ ഞങ്ങളെ കൊണ്ട് വിളിപ്പിച്ചു അവര് പുള്ളാര് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വിളിച്ചിട്ട് അവരുടെമ്മ വേണ്ട ഫിനാൻഷ്യൽ ആയിട്ട് പിന്നെ അവട്ടെ അടുത്ത പടം പോവാന്നൊക്കെ പറഞ്ഞ് രാത്രി അവരുടെ അ അച്ഛൻ ഗൾഫിലാണ് പുള്ളി വിളിച്ചപ്പോ കരഞ്ഞു കാണിച്ച് അവളുമാര് അങ്ങനെ അവരച്ഛൻ പറഞ്ഞ് ഉ ആ ഞങ്ങ എന്റെ ഹസ്ബൻന്റെ അടുത്ത് പറ ബുക്ക് ചെയ്യാൻ ആഹ് അച്ഛ ആ ആ മാമന് പൈസ നേരിട്ട് ഇട്ട് കൊടുത്തോളാം നിങ്ങളെല്ലാവരും കൂടി പോയി കണ്ടിട്ടു വാ
ആഹ് അങ്ങനെ എല്ലാരും കൂടി പോയല്ലേ
ആ അങ്ങനെ ചേ ചേട്ടൻ പന്ത്രണ്ട് മണിക്കാണല്ലോ ഷോ അങ്ങനെ ചേട്ടൻ എട്ടു മണിക്ക് എഹ് പന്ത്ര ഞാൻ പറഞ്ഞായിരുന്നു പന്ത്രണ്ട് മണിക്ക് ബുക്കെയ്യാണെങ്കി എട്ട് മണിക്ക് ഓട്ടം നിർത്തിയിട്ട് വീട്ടില് വരണംന്ന് എന്ന് വൊച്ച നാല് മണിക്ക്
ആഹ്
അപ്പപിന്നെ ഓട്ടോ ഉണ്ട്
ആഹ്
അപ്പ ഇത്തിരിയെങ്കിലും ആഹ് സിനിമയ്ക്ക് പോന്നേന് മുമ്പും സിനിമ കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറെങ്കിലും ഒറങ്ങിയില്ലെങ്കി
പാടല്ലേ? അതെ അതെ വണ്ടിയൊക്കെ ഓടിക്കുമ്പോ അതെ അതെ അത് ശ്രദ്ധിക്കണം ഉം ഒറക്കം ശരിക്കും നോക്കണം
ചേട്ടന് എട്ട് മണിയായപ്പോ വീട്ടില് വന്നു ഞങ്ങൾ രണ്ടും പേരും ഫോണക്കെ സൈലന്റ് കെടന്ന് ഒറങ്ങുവാണ് ഞ്ഞങ്ങള് രണ്ട് പേരും ഒറങ്ങാള് താഴെ ബില്ലടിയും ബഹളവും ഞങ്ങളെ രണ്ടുപേരേം ഫോണി വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ അപ്പോ അടുത്ത് ഇന്നത്തെ ദിവസം ഇങ്ങനെ ചേട്ടന്റെ ഫോണി വിളിച്ചപ്പോ ഞാ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാരുന്നു ചേട്ടന്റെ ഫോണി വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കി എന്റെ ഫോണി വിളി ക്കണം ഏഹ് അങ്ങനെ വിളിക്കാതിരിക്കരുത് ഞങ്ങള് പ്രത്യേകിച്ച് ഒന്നും വിചാരി ക്കത്തില്ലെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ അവര് തു ര് തുരാ വിളിയോട് വിളിയാരുന്നു
ആഹ് പിള്ളേരാകുമ്പോ ചെറിയ പിള്ളേരാ
ആഹ് കൊ ആ മൂന്നിലും രണ്ടിലൊക്കെ പഠിക്കുന്ന പുള്ളാര് പിന്നെ പറഞ്ഞ് ആറ് ടിക്കറ്റ് നോക്ക് ടിക്കറ്റ് നോക്ക് പെട്ടെന്ന് തീരും അച്ഛൻ പറഞ്ഞു ബുക്ക് ചെയ്യാന്ന് പിന്നെ ഒറങ്ങി ക്കെടന്ന ചേട്ടനെ വിളിച്ച് ഒണർത്തീട്ട് ബുക്ക് ചെയ്യിപ്പിച്ചു
ആഹ്
അങ്ങനെല്ലാരും
ഓക്കെ എല്ലാരും കൂടി പോയി യാത്രയൊക്കെ പോവോ? ആഹ് പോവും ഉം ഞാൻ ലാസ്റ്റ് പോയത് നമ്മടെ മൈസൂര് അവിടേക്കാണ് ലാസ്റ്റ് പോയത് വല്ല്യ യാത്ര പറഞ്ഞേ കുഞ്ഞിനേം കൂട്ടിയിട്ട് ഉം ഇനിയിപ്പം നല്ല തായിരുന്നു പക്ഷെ എന്താ പറയാ ഒരു ലിമിറ്റേഷൻസ് കൊറേ ഇണ്ടാവൊല്ലോ ആഹ് ആഹ് അതെ അതെ മൂന്ന് ദിവസത്തെ യാത്രയായിരുന്നു പിന്നെ എന്റെ അമ്മയും കൂടെ ഇണ്ടായിന് ആഹ് വണ്ടിയില് പോയത് കൊണ്ട് നിർത്തി നിർത്തി പോയി പിന്നെ നല്ല രസായിരുന്നു പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടും മക്കളും ഒണ്ടായിരുന്നു അപ്പം എല്ലാരും കൂടി ആവുമ്പം രസായിരുന്നു
ദൂരെ ഇങ്ങനെയുള്ള വല്ല്യ ട്രിപ്പുകള് പോവുമ്പോ അത്യാവിശ്യം ആൾക്കാരുണ്ട് വേണം അല്ലാതെ നമ്മള് അ ഈ ഓ വ വൺഡേ പോലെയൊക്കെ പോവാണെങ്കി നമ്മള് ഒറ്റക്കായലും കൊഴപ്പമില്ല മാനേജ് ചെയ്യാ
ഉം അതെ അതെ ഇനിയിപ്പോ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് തൊടങ്ങണം യാത്രകളൊക്കെ വീട്ടി തന്നെ ആകുമ്പോ ഉള്ളൊരു ബുദ്ധിമുട്ട് ആഹ് ഇണ്ടാവും കൊറേ നാളെല്ലാകുമ്പോ ഏടീം പോവാതിരിക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും
ഓക്കെ ഡാ ശരിയെങ്കിയേ?
ആഹ് ശരി ശരി ഓക്കെ ഓക്കെ ശരി